ആ എന്താ വിശേഷ ക്കെ
നല്ല വിശേഷം
ചായക്കെകുടിച്ചോ
ഓ ചായൊക്കെ കുടിച്ച് ബാങ്ക് കൊടുക്കാനായി എല്ലാരും മേലൊക്കെ കയുകിഅകത്ത്ക്ക് കേറീണ്
ഏ കുട്ടിളൊക്കെല്ലേ
ആ കുട്ടിളെ ക്കെ അകത്ത് കേറീണ്
ആ ആ ആ ചായക്കൊന്നും ഉണ്ടാക്കിയില്ലേ സ്പെഷ്യലൊന്നു
ചായക്ക്ന്ന് ന്ന് മേഗി ഉണ്ടാക്കി മക്കള് മേഗിയാണോ റഞ്ഞാണ്ട്
ആ അശരി
ഉം ഓൽക്ക് മേഗി യതി
മേഗി അങ്ങനെ കോഴിമുട്ട ഒ ക്കെ ട്ട്ണ്ടാണ്ടാക്കല് അല്ലെങ്കിൽ വെറും വെള്ളത്തിൽ അത് ഇട്ട്ടേ
ആ അത് ആ പൊടി ട്ടാണ്ട് ണ്ടാക്കീണ്
ആ അശരി അല്ലാതെ തെന്നും ഇടൂല ല്ലേ അല്ലാതെ മുട്ട ഇട്ടിട്ട് ന്നുംണ്ടാക്കൂല മുട്ട ഉള്ളിന്നും ഇട്ടിട്ട്ണ്ടാക്കൂല ല്ലേ
ഏയ് അതൊക്കെടലുണ്ടോ എനിക്കറിയില്ല
ആ അങ്ങനെ ഇണ്ടാക്കലണ്ടല്ലോ കോഴിമുട്ടി ഉള്ളി ഒക്കെ ഇട്ട് വെല്ലുളിയും പച്ചക്ക ഇട്ടിട്ട്
ഏ കോയിമുട്ട എങ്ങനെ നമ്മള് ഒടച്ച് വർന്നാതോ ആ ആ
അങ്ങനെയ ഇണ്ടാക്കാം എന്നാലും ടേസ്റ്റ് ആണ് ആ കേൾക്കരാ
ഏ ഉള്ളിയൊക്കെ വാട്ടീട്ട്
ആ അതന്നെ
ഇത് ആദ്യ വേവിച്ചട അങ്ങനെ
മാഗി ഏകദേശം വേവാവാ നേരത്ത് ഇതതിൽ ഉടച്ച് വർട്ട് എളക്കിയാമതി
അങ്ങനെയ
ആഹ് വെല്ലുള്ള്യ നെ വെല്ലുള്ളി ആദ്യടണോ വെലുള്ളി കൊറ്ച്ച് വേവ്ണ്ടാവൊല്ലോ
ആഹ്
ആഹ്
വെല്ലുള്ളി ആദ്യം ഇതാക്കിട്ട് നമ്മൾ വാട്ടീട്ട് പിന്നെ മേ ഖ്യക്കെടലെ ഉ ന ജങ്ങനെ ഉണ്ടാക്കിക്കോ ട്ടേസ്റ്റ്ഉണ്ടോ അങ്ങനെ ആഹ് ആഹ് ആഹ് ഞ ഞാ ഉണ്ടാക്ക്യോക്കണോന്ന്
ആഹ്
ആഹ ഞാനിങ്ങനെ മാവേലീല് സാധനം വാങ്ങാൻ പോയിനി അപ്പൊ ഓല് മാണം പറഞ്ഞാണ്ടേ ഉമ്മൊ പോ ൻ പോന്നീനി അപ്പൊ മോനഹ്മാണം പറ്ഞ്ഞപ്പം പിന്നെ വാങ്ങിയ
ആഹ് ശരി
ഉം മാവേലിയിലൊക്കെ സാധനം നല്ലോം ഉണ്ട് ഇപ്പ അയ്ന്
ആഹ് ഇണ്ട്ല്ലേ ഏഹ്
മല്ലി മൊളകും എല്ലാ സാധനുഉ
മാവേലിയിലങ്ങനെ വെല കൊറവുണ്ടാവോ
സാധനു ഉണ്ട് ഇല്ലാത്തൊണ്ട്
സബ്സിഡിന്ന്റ ഞ് വാങ്ങുമ്പോ കൊറെ സാധനം മേടിക്കണ്ടെ
അല്ല ആ ഓല്ക്ക് സബ്സിഡി ഉള്ളതാാവുമ്പോ നമ്മള് മാങ്ങണം കൊറച്ച് എങ്കിലേ ഓല്കൊര്ഇത്ണ്ട മൊഖ തെളിവ് ഇണ്ടാവുള്ളു
അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സാനം വാങ്ങിട്ട് കാര്യ ല്ല ലെ
അ ഏഹ് ഒരു തരും അപ്പോലിങ്ങനെ പറിം അത്ട്ക്കണം ഇത്ട്ക്കണം ന്നൊക്കെ പറിം ഓൽക്കും വേണ്ടേ സാധനം ചെലവാവാ
ആഹ് ഇത് ഒന്നാമത്തേത് പിന്നമ്മക്ക് വെളിച്ചെണ്ണ അതൊക്കെയ നമുക്ക് രൂ ഉപകാറള്ളേ
ആഹ് വെളിച്ചെണ്ണ കൊറ്ച്ണ്ട് സബ്സിഡി കൊറവ്ണ്ട്
ആഹ്
നൂറ്റി എഴുപതോ അറുപതൊക്കെണ്പ്പോ ഞാന്ന് കബനി എക്സൽ സാബൂന് നമ്മുക്ക് സാബൂനൊന്നും തെയ്ച്ചാതേയ്യിലല്ലോ എന്നും തിരുമ്പാൻ വാണ്ടെ അപ്പോ ഞാൻ അങ്ങനായപ്പം ഞാൻ സാബൂൻ കണ്ടപ്പന്നോട് അയാൾ സാബുൻ വാണോയിച് അപ്പോയ്ച്ചി അത് വേറെ ഏതോ കമ്പനീന്റെതാണ് അപ്പോ ഞാൻ ചോയിച് കബനി എക്സൽ ഇണ്ടോച്ച് ആ റ്ഞ്ഞി എത്ര യ്ച്ച് അപ്പോ നൂറാണ് പറഞ്ഞി അപ്പോ വടെ ടിയെന്ന് ഒക്കെ ഞാൻ വാങ്ങിയെ നൂറ്റി പതിനഞ്ചാ
ആ
അപ്പോ അഞ്ച് രൂപ മ്മക്ക് ലാഭം കിട്ടും.
ആ പതിനഞ്ചിനോട് നമ്മള് വേറെ എന്തെങ്കിലും സാധനം വാങ്ങൂല്ലേ.
വാങ്ങും മ്മ്ഹും
ഉം
അപ്പോ ഞാനങ്ങനെ ഇ സാബൂനും പഞ്ച സാരിം മുതിരേം ഉപ്പും ഉയിന്ന് അങ്ങനത്തെ കൊറച്ച് വാങ്ങി പിന്നെ അരിണ്ട് നമ്മള് റേഷൻ അരി ഇല്ലേ അങ്ങനത്തെ സൈസ് അരിയും കൊടുക്ക്ണ്ട് അവിടെ.
കുറുവല്യാ കുറുവാ
കുറവിണ്ട് ഉം പിന്നെ മത്തിണ്ട്
ഏ പി പച്ചേരില്ല.
ജയണ്ട്. പച്ചേരിണ്ട്, ആ പ പച്ചേരിണ്ട് പച്ചേരി പിന്നെ നോമ്പുങ്ങക്ക് കൊറെ വാങ്ങിയോണ്ടേ പൊടിപ്പിച്ചെച്ണ്.
ആ ശരി.
അപ്പോ പിന്നെ പത്തിരി പൊടിണ്ട് അപ്പോന്നെ അയിന്റെ ആവശ്യ ല്ല പിന്നെ എന്താ ഇത് പുട്ടുപൊടി വാങ്ങീണ്
അജ്മീൻ്റെ പുട്ട്പൊടിയ
അജ്മീറല്ല. വേറെ രു കമ്പനിപ്പദ്
ആ ആ ആ
പിന്നെ അപ്പപ്പൊടി വേണോ ചോയ്ചീനിട്ടോ അപ്പൊ അപ്പപ്പൊടി വേണ്ട അപ്പപ്പൊടി പറഞ്ഞാട്ട് കഴിഞ്ഞ മാസം ഞങ്ങൾ പോയപ്പോ ഞാനുംൻ്റെ മൂത്തച്ചിം കൂടി പോയപ്പോ, അപ്പപൊടിയർഞ്ഞി വാങ്ങി വാങ്യാല്
ഇട ഭ്യാഗ
ആഹ് അപ്പൊ പൊടി വാങ്ങി. ഒരു പാക്കറ്റ് അപ്പൊ അപ്പപ്പൊടിയാണ് കാരഞ്ഞാണ്ട് ഞാൻ എന്താടച്ച ഈ കോഴൊക്കെ കറി വെച്ചാല് ഞാന് നമ്മള് മറ്റേ വെള്ളപ്പം ച വെള്ളപ്പപ്പൊടി ഇല്ലേ
ആഹ ആഹ
പത വച്ച് വാങ്ങിയത് ഞാൻ അപ്പ പൊടിയന്ന പോ അപ്പൊ ഇവിടെ എത്തിയാണ്ട് ഞാൻ പൊട്ടിച്ചാണ്ട് കളിക്കാൻ വേണ്ടി രാത്രി നോക്കുമ്പോ പത്തിരി പൊടിയാ.
ആഹ അത് ശരി.
പോലെ അപ്പ പൊടിയാണ് അപ്പ ഞാനും വിചാരിച്ചു മൂത്തച്ചും വിചാരിച്ചു വെള്ളപ്പപ്പൊടിയണന്ന് അപ്പ എന്റെ മു ത്താപ്പാന്റെ മോൻ ണ്ട് ആടെ അപ്പൊ എന്നോട് ചോയ്ച്ച് ഇജ്ജ് ഈ നോമ്പിന് വു ട്ച്ച അരിപൊടിയൊക്കെ എത്ത ജ്ജ് കാട്ടി ഒയ്ച്ചു ന്നോട് അപ്പളും ഇച്ച് മനസ്സ്ലായില്ല പ്പോ ഇത് പത്തിരിപ്പൊടിന്റത പറി ണത് ച്ച് മൻ സ്സ്ലായില്ല അപ്പൊ ഞാൻ പറഞ്ഞ അത അവിടെ ഇണ്ട് ർഞ്ഞ് ഞാന അപ്പൊ അപ്പൊ ഇത് വെള്ളപ്പ പൊടി അയച്ചക്ക ഞാനും മൂത്തച്ചിയെ എട്ട് ഇവിടെ വന്ന് നോക്കുമ്പോ അതു അല്ല. ങ്ങട്ട് കറിയൊക്കെ വെച്ച് രാത്രി കൽ ക്കാൻ വേണ്ടി അടിച്ച ഇങ്ങനെ കലിക്കി അടിച്ച വെക്കല്ലോ നമ്മള് അപ്പൊ അതിന് ഇങ്ങനെ ഒരുങ്ങിയ ഇപ്പോഴാണ് ഇതിന് വാസന ഒന്നും വരുന്നില്ലട്ടോ മറ്റേ അപ്പ പൊടി ങ്ങട്ട് ഇടുമ്പോ ഒരു വസനൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞോലോട് അല്ല ഞമ്മളത് അപ്പ പൊടി അല്ല മറ്റേ പൊടിയാണ് നിങ്ങള് കൽക്കണ്ടട്ടോ ർഞ്ഞ് ഓലോട്
ആ
അപ്പൊ ഈ മാസം ഞാ വാങ്ങിട്ടില്ല അപ്പപ്പൊടി
വെള്ളപ്പത്തിനൊക്കെ ഞമ്മക്ക്ന്നെ വീട്ടിൽ തന്നെ അരച്ചാ മതി മാവ് ഞാനൊക്കെ വീട്ടിൽ തന്നെ അരക്കടാ
അതരക്കൽ ഇണ്ട് പക്ഷെ ഈ വാങ്ങണ പൊടി വേറൊരു രസംണ്ട് തോന്നണ്ട്
ആഹ ശരി ഞാന ഇവിടെപ്പന്നപ്പോ വെള്ളപ്പ ഉണ്ടാക്കി രാവിലെ അപ്പൊ നല്ല നന്നായി നമ്മൾ ഇ തലേന്ന് രാത്രി ഞാൻ രാവില തന്നെ അരി വളത്തിലിടും എന്നിട്ട് വൈകുന്നേരം തേങ്ങിം അരിം കൊർച് ചോറും അപ്പക്കാരും പഞ്ചസാരിം ആ ഉപ്പും ഒക്കെക്കൂടി മിക്സ് ചെയ്ത് അങ്ങെ അടിച്ച് ങ്ങട്ട ആ വെക്കും ന്നിട്ട് രാവിലെ എണീ റ്റപാടന്നേ ഇളക്കിങ്ങാട്ട് അങ്ങട്ട് ചൂടും. ഇന്ന് പ്പോ നല്ല ടേസ് ണ്ടായിനി നല്ല പൊന്തും ചെയ്തക്ക്‌ണ്
ആഹ ഞാനങ്ങനെ ഇതു ഇണ്ടാക്കലിണ്ട് ന്താ
ദോശ ആ ഉഴുന്ന് ദോശ അത് പിന്നെ എങ്ങനെ ആലും പൊന്തും ഉഴുന്ന് ആവുമ്പോ ഇതില് രണ്ട് മണി ഉയ്ന്നിടും തോലിട്ടോ ഈ വെള്ളപ്പത്തിലൂ
ആഹ ആഹ
ട്ടാതി തോനടരുത്
ഏ വെള്ളപ്പൊത്ത് ഉഴുന്ന് തോന്ന ഇടല്ല
ഓ തോന്നടൂല രണ്ട് മണി ഇടും
ഏ ഞാന് ഉയുന്ന് ദേശചൂടു മ്പോൾ ഉയുന്നിടും പിന്നെ അയ്ക്ക് ഉലുവയിടും
ആ ഉലുവയിടും
അരിയുംകൂട്ടിയടരക്കും
ആ അരി കൂട്ടി അരച്ച മതി ഞാന് വെളളപ്പം ചുട്ടിട്ട് തീരെ ന ന്നാവില്ലായിന് അങ്ങനെഞാൻ എന്തെയ്തു ചാട്ടിയാൻ മെല്ലെടുത്തു കെടുത്തയച്ച് വേണ്ടാർ ഞ്ഞ്ട്ട് പറഞ്ഞിട്ട്. അങ്ങനെ പിൻ ന്നെ ഒരുസം വീട്ടി പോയി വീട്ടി പോയപ്പം ഞങ്ങ നാത്തൂൻ നല്ലാണ്ടാക്കല വെള്ള പ്പം പ്പൊം ഓ ള് ണ്ടാക്കണ നല്ലോണം കൂ നോക്കി പിന്നെ ആയിന് ഹരപോ വെള്ളപ്പ ചട്ടി വാങ്ങി കൊണ്ട് കിട്ടിയാല് വെച്ച്ട്ട
ത്തുട്ട് ആ അങ്ങനെക്ക ഞമ്മള് നോക്കി പഠിച്ച്ലീന്
അരച്ച് വെച്ചാല് ആ തോനഅരച്ച് വെച്ചാല് പിറ്റേന്നത്തേക്ക് ഫ്രിഡ്ജ് വെച്ചാ നന്നാവൂല
ആഹ
അങ്ങന പ്രശ്നണ്ടയിന്
ആ ഫ്രിഡ്ജ് വെച്ച നന്നാവൂല
ഏയ് പിറ്റേനേരത്തേക്ക് നമ്മള് ഫ്രിഡ്ജി വെച്ചാല് അത് ദോശയാണോ വെള്ളപ്പയാണ് പിന്നെ ചോയിച്ച് അറിയേണ്ടേനു അന്നനേരത്തേക്ക്ളള മാത്ര ഞ അരയ് ഫ്രിഡ്ജിൽ വെച്ച്കിട്ടി ത്തില്ല അത് ദോശയ്ക്ക് നന്നാവുതോന്നു ദോശ വെച്ച നന്നാവും തോന്നുണ്ട് പക്ഷെ വെള്ളപ്പത്തിന് നന്നാവില്ലാ ഞാൻ ആ ത്രി പിന്ന അന്ന് നല്ലോണം നന്നാവും പി തിയാനെ ചുടുമ്പം വെള്ളപ്പന്തോ ജാതി ഉണ്ടാവും അപ്പ ആ ഒരു ദെവസത്തേക്ക് മാത്ര സറ് മാത്ര എട്ത്തിട്ട് അങ്ങന ആക്കൂ
ഏ
ആ കറിയാവുമ്പ എളുപ്പപ്പണിയാണ് പൊടി വാട്ടി കൊഴച്ചി കളിക്കട്ടല്ലോ എളുപ്പപ്പണിയാണ് വെള്ള പ്പത്തിന് ഞാന് ചെൽപ്പം നല്ല കൂ പൊയ്പാസിട്ടൂളേ കോയിപ്പാട്സ് സൂപ്പർ അ
ഏ വെള്ള വെള്ളല്ലാ വറ്റിച്ചാണ്ട്
ആ വറ്റിച്ചിട്ട് വെക്ക് ആ
ആ ആ
കൊടലൊന്നും എടുക്കൂലട്ടാ അയിന്റെ ആ പെട്ടി പിന്നെ അയിന്റെ മൊ മുട്ട പിന്നെ അയിന്റെ കാ ക് ആക്കെടുക്ക്വോ കാക്ക് കർളാക്കെ എടുക്ക്വോ ന്നിട്ട് അമ്മള് കുരുമൊളക് പൊടിയൊക്കെ ഇട്ട്ട്ട് അല്ല ഫ്രൈ മോഡലാക്ക്വോ ആ അല്ല
ഇപ്പ കെട്ട് ഇതാക്കണത് മല്ലിച്ചെപ്പും ചിക്കൻമ
കുക്കറില് വേവിച്ച മതി ബാക്കിമ്മ ഓ ബരിയാണി മസാലക്കെ ഇട്ടിട്ട് അങ്ങനെ ജാതി
ആ നല്ല ടേസ്റ്റാ
ആ
പോലൊരു അനിയത്തി കൂട്ടി ആശുപത്രി പോയന്നതേ പോലെ ഞങ്ങള് ഹോട്ടലില് കേയറിയപ്പോ പാഡ്സ് വാങ്ങി അത് എന്തോരു ടേസ്റ്റ്ന്നോ ഓത് ഹോട്ടല്ത്ത വേറൊരു വെക്കലാണല്ലോ മ്മളതിട്ട് വെപ്പല്ലല്ലോ അൽത്
അതെ
അന്നാണെങ്കി ചൂടുള്ള പൊറാട്ടേം രാത്രി മഴ ഇങ്ങനെ പെയ്ത്തിന്ന നേരു ആണി അങ്ങളൊരു എട്ടണി ഒമ്പണി ഒക്ക ആയേനാ അപ്പ പേരയിൽ ഇതിരി ചോറണ്ടാക്കാനൊന്നും നേര ഇല്ലാന്നണ്ട്
ആഹ
പിന്നെ അവിടെ കേയറിയാണ്ട് ഇങ്ങനെ അപ്പ അവിടെ നോക്കുമ്പോ പാഡ്സ ഉള്ളെ അപ്പൊ പാഡ്സ് പറഞ്ഞു പാഡ്സ് പറഞ്ഞു നോക്കുമ്പോ നല്ല ടേസ്റ്റ് ശോ അതിന്റെ ഗ്രേവിയൊക്കെ എന്തൊരു രസവക്കു
ആ ആആ ഞാൻ ഇവിടെ ഇടക്ക് ആഴ്ചയില് ഞായറാഴ്ച അന്ന് നമ്മള് വാങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ട്ടാ ആ പാഡ്സ് ഓ
ഉം
ഇവിടെ പാഡ്സ് സ്വന്തം കിട്ടും പിന്നെ നമ്മള് ചിക്കൻ വാങ്ങുമ്പൾ അയിന്റെ കൂടുതൽ നമ്മള് മറ്റേ ലഗോൺ വാങ്ങുമ്പോൾ അയിന്റെ കൂടുത്തലാ കിട്ടാ ലേഗോൺ ചിക്കൻ വാങ്ങുമ്പോ ബ്രോയിലർ പിന്നെ അങ്ങനെ പാഡ്സ് ഉണ്ടാവില്ലല്ലോ
ഇല്ലല്ല
ആ
ഇവിടെക്കെ ബ്രോയ്ലരെ ഒള്ളൂ ഞങ്ങളെവടെ ക്കെ
ലഗോൺണ്ടാവില്ലലെ ലഗ് ഇവിടെക്കെ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ലഗോൺ ചിക്കൻ ബിരിയാണിയാണ് ണ്ടാവ
ആ ആ
അപ്പ ആ കല്യാണം വീട്ടില് എമ്പാടും കല്യാണം വീട്ട് എമ്പാടും ഇത്ണ്ടാവും എന്ത് ച്ച്ണ്ടോ പിന്നെ കോഴിപ്പാട്സ്ണ്ടാവും അപ്പ ആ കോഴി പാഡ്സ് എന്തെയ്യുംന്ന് അറിയോ പിന്നെ കല്യാണ ണത്തിന്റെ ദെവസത്തിന്റെ അന്ന് രാവിലെ പുട്ടും കോഴി പാട്സും ആക്കും
ആ ആ
കൊറേ ആൾണ്ടാവല്ലോ അ ഓൽക്ക് പുട്ടും കോയിപാട്സും ആണ്ട് കൊടു ഓഫ് ഈ ചിക്കൻ ഉച്ചന്റെ ബിരിയാണിയിലേക്ക് എടുക്കും ചെയ്യും
ആ ആ അത് ഇവെടിം അങ്ങനെന്നേയ് കല്യാണത്തിന്റെ കോഴിപാട്‌സ്ള്ളെ ഞങ്ങള് ബ്രോയിലറാണ് കല്യാണത്തിനൊക്കെ വാങ്ങ അതുള്ളത് ഓല് അങ്ങനെന്നേണ്
ആ ഞങ്ങൾ ഇവിടെ പിന്നെ വെപ്പുകാര് തന്നെ പറയൂ ടേസ്റ്റ് ഉണ്ടാവ ലഗോണാണ് അറ്ഞ്ഞിട്ടേ
ആ ആ
ഉം
പിന്നെന്താ
വേറൊരു പ്രത്യേകിച്ചാെന്നും ഇല്ലല്ലോ ന്നാ ഞാൻ പിന്നെ വിളിക്കങ്ങളെട്ടോ ന്നാ ശെരി ഓ അയ്ക്കോട്ടെ ശെരി ഓക്കെ